ഓഹ് ആഹ് പിന്നെ എന്തൊക്കെയുണ്ട് ആ കേൾക്കുന്നുണ്ട്
ആ വേറെന്തൊക്കെയാണ് വിശേഷം
വേറെ
മഴയൊക്കെ വന്നാ എങ്ങനെയാ അവിടെ വെള്ളവൊക്കെ കേറുവോ
ആ വെള്ളം കേറും ഇവിടെ പൊയേന്റെ വക്കിനാ നമ്മടെ വീട്
ആണല്ലേ
അപ്പം വെള്ളം കേറും
അപ്പൊ ഈ ഏറ്റം ഒക്കെ വരൂല്ലേ അപ്പൊ കേറുവോ ഉച്ചക്ക് ശേഷം അങ്ങനെ വെള്ളം പൊന്തി വരുമ്പപ്പം
ആഹ് അതെ വെള്ളവൊക്കെ ഇവിടുന്ന് കാണാം പേടിയാ ഒരു ദിവസം രാവിലെ ഇതേപോലെ തന്നെ രാവിലങ്ങോട്ട് പിന്നെ നമ്മള് പെട്ടെന്ന് എണീറ്റപ്പം ഉം നോക്കിയപ്പം ഞാൻ വെള്ളം നറഞ്ഞിരിക്കയാ കാണണേ. ന്ന് നമ്മളാകെ ഉം ആകെ പേടിച്ചു പോയി. ഇവിടെ വെ വെള്ളം ഇപ്പംഇല്ല ഞങ്ങള് മോട്ടറൊക്കെ ആഹ് ഞങ്ങളെ മോ ഞങ്ങള് മോട്ടറൊക്കെ പിന്നെ എന്താക്കി വെള്ളത്തിലാകും പിന്നെ ഞങ്ങള് മോട്ടർ എന്തൊക്കെ എടുത്ത് കയറ്റ് കയറ്റലാണ് ചെയ്യാറ്.
പിന്നെ ഞങ്ങളവിടെ പഞ്ചായത്ത് കെണറുണ്ട് അവിടെക്കെ വെക്കും. മോട്ടർ എടുത്താ ഉം
അപ്പൊ പിള്ളേരൊക്കേ പിള്ളേരൊക്കെ അങ്ങോട്ടെക്കെ പോവ്വോ?
ആഹ് പിള്ളേര് പിന്നെ ഞമ്മള് മൂ കാക്കാന്റെ വീട്ടില് ഇവിടെ പിന്നെ വെള്ളൊക്കെ കേറിയാണ്ട് വീടിന്റെ ഇവിടെത്തിരുന്നു വെള്ളം- എന്നിട്ട് വീട്ടിന്ന് വെള്ളക്കെ കൊഴിച്ചൊക്കേ സാധനങ്ങൾ കൊഴിച്ചു മാറ്റി അതുപോലെ മാറി താമസിക്കലായിരുന്നു.
ആഹ് അല്ലെ മറ്റേ പ്രളയത്തിന്റെ സമയത്തയിരിക്കുംല്ലേ
പ്രതിന്റെ സമയത്ത് പ്രളയത്തിന് സമയത്ത്ന്നാൽ ഇ പോയ അങ്ങോ ആറിന്ന് അങ്ങോട്ട് വെള്ളം വന്നില്ലേ- അന്ന് ഈ വെള്ളം മാ വെള്ളത്തിന് പോവാ സ്ഥലല്ല. പാവ് വന്ന് ഇങ്ങട് വീടുകളൊന്നൊക്കെതായില്ലേ വീടും പോയൊക്കെ ഒന്നായി മാറും. പിന്നേതോ പൂയേം തോടൊക്കെ ഒന്നായില്ലേ
ആഹ് റോടെതാന്ന് മനസിലാവണ്ടേ വെ വെള്ളം കേറിട്ട്-
അങ്ങനെ കൊറേ ദിവസം സ്കൂള് ലീവായി മക്കൾ-
അതെ ഞാന് വെ ഈ വെള്ളപ്പൊക്കം വന്ന സമയത്ത് എന്റെ അമ്മേടെ വീട്ടിലാണ്. അപ്പ രാത്രിയൊന്നും അവിടെ വലിയ കൊഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലട്ട അങ്ങനെ പെട്ടെന്ന് വെള്ളം കേയറുന്ന സ്ഥലംല്ല. അങ്ങനെ ഒരു രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആയി കഴിഞ്ഞപ്പഴത്തേക്കും മിറ്റത്തൊക്കെ വെള്ളം നെറഞ്ഞൊട്ങ്ങി- പിന്നെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ കാല് കുത്തിയത് വെള്ളത്തിലാണ്. പ്പ ഉള്ളിലോട്ടൊക്കെ വെള്ളം കേറി പിന്നെ എങ്ങനെ ആ ഡ്രസൊക്കെ പറക്കി എടുത്ത് പോയന്നറിയാൻ പാടില്ല അപ്പോ നമുക്ക് നടക്കാൻ പറ്റണില്ല ഈ ബീച്ചിലൊക്കെ പോകുമ്പോ ആഹ്- ബീച്ചിലോക്കെ പോവുമ്പോ തെരമാലടിക്കൂലെ അതെ പോലെ ഇങ്ങനെ വന്നോണ്ടിരിക്ണ്ന്ന് നമുക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റൂല ശക്തി പിടിച്ച് നട ക്കന്ന് ചാലീം നടക്കൂല-
ആഹ് അതേ അതന്നപ്പേതാണ്. പിന്നെമ്മക്ക് നല്ലൊരു വെള്ളം കുടിക്കാനൊന്നല്ല എല്ലാ കെണറും മൂടി കെടക്കല്ലേ
ഇല്ല പിന്നെ ഇത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യല് ഭയങ്കര പാടല്ലേ ക്ലീൻ ചെയ്യല്
ചെയ്യലേ പിന്നെ നമ്മളെ നാട്ടിലെ ആൾക്കാര് നമ്മള നല്ലോണം നോ താക്കിണ് ഓഹ് അതേ അധികം അവർക്ക്ന്നെയാണ് ആഹ് സഹായിക്കാനും വീട്ടിൽ സാനം എടുത്തക്കാനും വെള്ളം കെണറന്നാക്കാനും വീടന്നാക്കാനും
അതെ പാമ്പും അതൊക്കെ ആയിരുന്നില്ലേ പാമ്പും ഓരോ സാനങ്ങള് ച ത്ത് കെടക്കലും അതിന്നന്നെ എന്തോ രോഗങ്ങളൊക്കെണ്-
ആഹ് അതെ.
എല്ലാം മ്മക്ക് മനസ്സ് ഇതായിക്കുന്ന വാർത്തകളാണ് വരണൊ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെന്നെ വയനാട് പിന്നെ മുണ്ടക്കയില്. ആഹ് ചുരൽ ൽമഴ കണ്ടില്ലേ കേട്ടില്ലേ കണ്ടും ചെയ്ത്. കേ.. ആമക്ക് ഭയങ്കരമായിട്ടൊരു ഇതായി പോയി ദുഃഖ വാർത്ത.
അതെ എന്തോരം പേരാണ് മരിച്ചത്.
ആഹ എത്ര പേര് മരിച്ചു. വീടുകളുംന്നൊക്കെ പോയി വീടുകൾ പോണ മാത്രല്ല എല്ലാരും പോയില്ലേ? പിന്നെ എന്തിനാ അവർക്ക് അതെ ആ നാട് ആകെ പോയില്ലൊറ പേടയാണ് സംഭവ സത്യം പറിയാണെങ്കിൽ യിപ്പൊ ഇങ്ങനെ നിക്കുന്നുണ്ട്. വെയിലായിട്ട് ഏ
പുതിയ വീടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടോ
ആഹ പുതിയ വീടൊക്കെ വെചു കൊടുത്ത് പോട്ട ആ ഇത് വാർത്തയിലും ഫോട്ടത്തിലുംക്കെ കണ്ടിരുന്നു. നല്ല ആ അല്ല നല്ല വീടുകള് വൊച്ച് ഇപ്പ എന്താപ്പോ സങ്കട വടണോ ആലോചിക്കാറ് വീടായാലുംക്ക് ഓരെ ബാക്കി ലോരിറ്റോരെ എല്ലാവരും പോയില്ലേ.
ആ ആൾക്കാര്
ആ അതെ വീടുകളില്ല കുട്ടികളില്ല മക്കളില്ല. ഉമ്മല്ല, പാപ്പല്ല, ആരുല്ലാതെ ഒറ്റ ദിവസം കൊണ്ട്. ഞാൻ പറയാം മനുഷ്യർക്കെ തെ ആഹ് മനുഷ്യർക്കൊക്ക ഒര് പാടാണ് ഇതൊക്കെന്ന് പറയാം. പ്രകൃതിന്റക്ക റൊ ആഹ് പ്രകൃ പ്രകൃതിന്റ ദോഷജ്ജോയും ആഹ് അതെ പ്രകൃതില് ദോഷം ചെയ്യുന്നോണ്ടവും മനുഷ്യ അപ്പം പ്രകൃതി ഇങ്ങട് ദോഷം ചെയ്യാണ് ചെയ്യണ്.
അതെ ഈ പറഞ്ഞ എന്റെ വീട് അ തോടിന്റ സൈഡിൽ തന്നെയാണ്.
ആഹ് ഹ ആഹ് അത് ശെരി അപ്പംഅവടെ വെള്ളം നറയുമ്പോൾ ഒക്കെ ആഹ് വെള്ളം
വെള്ളം കെറിയാരുന്നു ഒര് നെല കംപ്ലീറ്റ് മുങ്ങിയാര്ന്നു. വീടിന്റ
ആഹ് ശരിയാണ് അതൊക്ക ആലോചിച്ചാപ്പല്ലേ നമ്മക്ക്
തെ ഇപ്പഴായാലും കൊറവൊന്നൂല എന്തോരം വേസ്റ്റ് സാധനങ്ങളൊക്കെയ തോട്ടിലോ മകളും
ആഹ് അതെ അതെ വേസ്റ്റ് ഇട മരം മുറിക്ക ഇതൊ അതെ അതന്നെ പിന്നെ അതേപോലത്തന്നെ മരം മുറിക്ക. ഒക്കൊ അവര് പ്ര പ്രകൃതിനെ ദോഷം ചെയ്യാം നമ്മക്ക് വേറെ ആണല്ലോ നമ്മള സൊത്ത്
അതന്നെ നമ്മളോട് ഇങ്ങോട്ട് ചെയ്യണത് പ്രകൃ പ്രകൃതി ഇങ്ങോട്ട് തര്ണു.
ആഹ് അങ്ങോട്ട് തരാണ് പിന്നൊ പാറ പൊട്ടിക്ക ഇതൊക്ക പാറ പൊട്ടി ഇതൊന്നും ഇതല്ലല്ലോ ഭൂമിക്ക് നല്ല അല്ലേൽ ഇപ്പ പ്രകൃതിക്ക് അങ്ങനെ എല്ലാവിധ ചൂഷണങ്ങളും ചെയ്യണ്ട് അമ്മളൊ ഭൂപ്രകൃതിനെ അപ്പൊ പ്രകൃതി തിരിച്ച് ഇങ്ങോട്ടും ചെയ്യും പ്രകൃതി നമ്മക്ക് അ പക്ഷെ ഞമ്മളെല്ല വേറോള്ളൊരാണ് അതൊക്ക
ആഹ് വേസ്റ്റും കാര്യങ്ങളെക്കെയാണ് നമ്മ തോട്ടിലെന്തക്കെയോ ചെല സമയത്ത് പേടി
ആഹ് അതെ
യവും എന്താണെന്ന് പറയാം മെറ്റെ കവറി കെട്ടി ഒക്കെഇടും
പിന്നെ അതെന്നെ പിന്നെ ഇത് തന്നെ നമ്മള് ഈ യാത്രയൊക്കെ പോകുപോ ടൂറിസ്റ്റ് അ അവരെക്ക പോ പോണ നേരത്ത് ഇപ്പൊ ഉരുൾപൊട്ടലൊക്ക അല്ലെ
അതെ ആ ഇപ്ര ഇ പ്രാവശ്യം ആ എന്തോ എവിടെ ഉണ്ടായില്ലേ ടീച്ചർമാരെന്തോ ട്രിപ്പ് ടൂറ് പോയിട്ട്
ആഹ് ടീച്ചർമാര് ട്രിപ്പ് പോയണ്ടങ്ങനെ കൊറേ പത്ത് പന്ത്രണ്ട് ടീച്ചർമാര് ഒറ്റ സ് സ്കൂൾത്തെ ടീച്ചർമാരാണാ
ഫുള്ളായിട്ട് പോയിണ് എല്ലാരും പോയിണ്
ഉം അത് കൊക്കയിലോട്ട് വണ്ടി മറിഞ്ഞിട്ട അങ്ങനെ എന്തോ ആയിരുന്നില്ലേ
ആഹ് അത് ശ്ര ശ്രദ്ധ കൊറവ് തന്നെ ആയിരിക്കും എങ്ങനെ അറിയില്ല അത് നമ്മൾ ഫോട്ടോ കണ്ടില്ലേ ആയിന്റെ അ ആഹ് ശ്രദ്ധ കൊറവ് മാ തല്ല പിന്നെ വ പിന്നെ ആ റോഡിനൊര് അതില്ല അമ്മക്ക് റോഡിനെക്ക ഒര്ഇത്ണ്ടാവോല്ലോ അതിരും പിന്നെ ഒര് പ ഇതൊക്കെ
ആഹ്
അതൊന്നും ഇല്ല അവിടെ വ് വാർത്തട്ടം പിന്നെ ബെൽറ്റ് വാർ അതൊന്നും ഇല്ല അവി ടെ പെട്ടന്നാ അ ഞാൻ പറയാ അത് ഞമ്മള് ഇതെ ഒരു യു ഇത് അപകട ഇല്ലാത്തൊര് ഭാഗ്യാണ് അവിടെ ഒര് ഒരു ഇത് സ്റ്റോ പുൽ ആഹ് ഒര് സ്റ്റോപ്പൂല്ല അവിടെ നേരങ്ങട്ട് വാഹന ഇല്ല നേര അങ്ങട്ട് പോയിടുണ്ടും ബ്ലോ പിന്നെ ഡ്രൈവർത്തുണ്ടാവും പാലത്തെ പക്ഷെ ഇങ്ങനെ ആയാലും രണ്ടു ഉണ്ട്
അത് എന്തായാലും ജീവൻ പോയില്ലേ അവർ പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ പോയത് തിരിച്ച് വരൂലാന്നെന്ന്
അവിടെ മക്കക്കും ഏഹ് എല്ലാർക്കും പോയി എന്താ ആഹ് കുട്ടി മക്കളൊക്കെ കുൾ സ്കൂൾ കുട്ടികളൊക്കെ കരയണ കരച്ചില് ഞങ്ങളെങ്ങളെ ആഹ് ഓവർ നമ്മുടെ മാ മാതാപിതാക്കളെ പോലെയാരുന്നു നമ്മൾ ടീച്ചർമാര്ന്ന് പറഞ്ഞാണ്ട് സങ്കടപ്പെടുവാണ് അങ്ങനെ ആഹ് ടീ ടീച്ചർമാരായിരുന്നു അങ്ങനെയാ കൊണ്ട് നമ്മൾ ടീച്ചർമാര് അങ്ങനെയാണല്ലോ നമ്മള് കുറേ നേരം നമ്മള് സ്കൂളിലാണല്ലോ കഴിയുന്നെ മക്കള് പിന്നെവർ കളിച്ച് പഠിച്ച് കെ കെടക്കാനുവായി പിന്നെ പിന്നെ സ്കൂൾക്ക് രാവിലെ പത്ത് മണി മുതൽ നാല് മണി വരെ സ്കൂളിനല്ലേ അവര് ദെ അപ്പ പിന്നെ അവരുടെ നോ അതൊക്ക ടീച്ചർമാരായിട്ടാണല്ലോ കൂടുതൽ ഇടപഴക്കലൊക്കെ ആഹ് അപ്പ ടീ ആഹ് നമ്മളായിട്ട് കൊറവാണ് അപ്പൊ ആഹ് ടീച്ചർമാരോടുള്ള ബന്ധം അവർക്കുണ്ടാവും ഏതയാലും എല്ലാവരും പോവും ആഹ് വയ തങ്ങൂലാ ഒക്ക അങ്ങനെ സംഭവിക്കാ ഒരിക്കലും വിചാരിക്കാത ഒരോ സംഭവങ്ങളാ നടന്നേ
അതെ അത് പക്ഷെ അവര് ഈ വെക്കേഷന്റെ സമയത്ത് ടൂറ് പോയത് എന്താണെന്ന ഞാൻ ആലോയിക്കണേ അഇൻ നേരത്തെ പോവൂലേ ടീ ച്ചർമാരൊക്ക
ആ ഞങ്ങളവിടെയൊക്കെ നേരത്തെ പോയിരുന്നു ടീച്ചർമാരൊക്കെ ഇത്
ച്ച് കൊടുത്താണെങ്കിലും നമ്മൾടെ തൊഴിവനുസരിച്ച് അവര് പോവാറുണ്ട് ശനി ഞായറായാലും അങ്ങനെയൊക്കെ പോവാാറുണ്ട് ഇതിപ്പോ അവധി സ് സമയത്താണ് ഇവര് പോയെ
ആ അയ് ശരിയാണ് അതന്നെ ഞാനും ആലോചിച്ചു നോക്കിയിരുന്നു എന്തേ ഇപ്പങ്ങനെ? ഇനിപ്പോ ഓലെ വാർഷിക പരിപാടിയൊക്കെ വെക്കാൻ നേരം വൈകിയോ അറിയില്ല അപ്പോം പിന്നെ അതിന്റെയൊക്കെ താമസായിരിക്കുവാണെങ്കില് വാർഷിക പരിപാടിണ്ട് അവിടെ സ്കൂളില് അതൊന്നും അതിന് ഇനി വൈകിയതോന്നും വൈകിയതാന്നൊ അറിയില്ല അപ്പൊ അതില് അത് കഴിയാതപ്പോ അവർക്ക് ഒന്നും ചെയ്യാനും ടൂർ ആയാലും അമ്മക്ക് മനസ്സാ എൻജോയ് ചെയ്യണെങ്കി നമുക്ക് സ്കൂൾത്തെ പരിപാടികളൊക്കെ കയ്യണല്ലോ അപ്പളല്ലേ അവർക്കും സമാധാനം ഏതായാലും എല്ലാം പോയി ആലോചിച്ചാല് സങ്കടാണ്
ആ ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യോമി
ഊലേല്ലോ ആ
ഇപ്പൊ വേറെ ടീച്ചർമാര് വന്ന്ട്ട്ണ്ട് തോന്നണല്ലൊ സ്കൂളില് ജോയിൻ ചെയ്തിട്ടുണ്ട് കൊറേ പേര്
ആ ശരി ആ ടീച്ചർമാരും ആ ഒരു ടീച്ചറപ്പൊ അയില് പോവാ ആ ഒന്നോ രണ്ടോ ടീച്ചർമാര് ഉള്ളൂ പോവാ ആ പോവാഞ്ഞത് അതുകൊണ്ട് അവരന്നെ ഉൾ ബാക്കിയായത്
അതെ ബാക്കി പിന്നെ പുതിയ ടീച്ചർമാരൊക്കെ വന്നിട്ടണ്ട് ഞാന് ഫോട്ടോ ന്യൂസിലൊക്കെ ക ഉം എന്നാ ശരി
ഇപ്പോ എന്താ സങ്കട ആ
ആ എന്നാ ശരി ഞാൻ പിന്നെ വിളിക്കാം
ഓക്കെ ആ
ആ ആ